ഉക്ക
എന്താ വർത്താനം ഒക്കെ
നല്ല വർത്താനം സുഖാണ് കൊറച്ച് ഉറക്കെ പറയ് കൊറച്ച് സൗഡ് കൊറവുണ്ട് ഉം
ഇല്ല ഇന്റെ സൗണ്ട് ഫുള്ള് ഉണ്ടല്ലൊ
അ
ചായയൊക്കെ കുടിച്ചോ ചായ കുടിചോ ചോദിച്ചയാ ആഹ്
ചായ കുടിച്ചോ
എന്താ പണി ആ ചാ ഞാൻ നോമ്പോറ്റണ് നോമ്പ്ണ്ട്
അതെ നോമ്പാ ആഹ് മുഹറത്തിന് ഒന്നു മുതൽ എടുത്തോ
ആഹ് ഒന്ന് മുതൽ എടുത്തടെ
ആഹ് ഞാനാദ്യം ആഹ് നോമ്പ് വീട്ടാണ്ട് ഞാൻ ഫസ്റ്റ് രണ്ടെണ്ണം എടുത്തു പി പിന്നെ എട്ത്തിട്ടില്ല
ഏഹ് ഞാൻ എൻക്ക് കൊറേണ്ട് എന്റെ മോള് ആഹ് ഞാൻ മോള് ഗർഭിണിയായ സമയത്തെ എടുക്കാൻ കഴിഞ്ഞില്ല
ആ ആഹ് ആഹ് നോറ്റ് വീട്ടാനുണ്ടാവും കൊറച്ച് ഇല്ലേ
ഉം അന്ന് തന്നെ ഉണ്ടേ മൂന്നെണ്ണം നമക്ക് മുപ്പെണ്ണം കിട്ടീ ഈ ഈ വർഷത്തല്ല കഴിഞ്ഞ വർഷത്തയ
ആഹ് ആഹ്
ആഹ് അന്ന് മൂപ്പെണ്ണം കിട്ടി പട്ടന മുപ്പട്ടില് ഇരുപത്തെഴെണ്ണം പോയി മൂന്നെണ്ണം നി പറ്റിട്ടൊള്ളു
നോൽക്കാൻ പറ്റുള്ളൂല്ലേ ആഹ്
ചെറിയ മക്കളായിട്ടില്ലേ ഇപ്രാവശ്യത്തെ കൊറച്ചു നോക്കും ഒക്കെ പാടെ കൂട്ടി ഒരു സഖ്യ തന്നെ ഉണ്ട് ഇപ്പൊ മയായപ്പളെ അങ്ങനെ വിട്ടിട്ട്- ആഹ് ഇന്ന് കൊറച്ചൊരു വെയിലിണ്ട്
ആഹ് ഇന്നു ഇവിടേം നല്ല വെയില് തന്നെയാണ് ഞാൻ ഫസ്റ്റ്ത്തെ രണ്ടെണ്ണം നോറ്റു വല്ല്യേ കൊഴപ്പൊന്നും ഉണ്ടായില്ല
ആ അന്ന് കൊഴപ്പൊന്ന് കൊഴപ്പൊന്നും വിശപ്പൊന്നും അറിയിണില്ലെന്നു ഇന്ന് ഭയങ്കര- ഇന്നകാപാടെ എടങ്ങേറ് ഇപ്പൊന്നും ഉണ്ടാക്കാനാ ള് ഇഞ്ഞ് കഫകെട്ടും തൊണ്ടവേദനൊക്കെ ആവും വിചാരിച്ചാണ്ട് മടിച്ച്
ആഹ് ആഹ് എന്താ പിന്നെ കടി ഉണ്ടാക്കണെ നോമ്പ് തൊറക്കാൻ
ഞാൻ ദോശയിണ്ട് ഞാൻ രാവിലെ- ഞാൻ ഇനിക്കായിട്ട് സ്വന്തണ്ടാക്കാൻ മടി ഞാൻ രാവിലെ ഓല്ക്ക ഉണ്ടാക്കുമ്പോ ആ കൂട്ടത്തില ഇങ്ങനെ എടുത്തു വക്കും
ആഹ്
എനി ഇനിക്ക് ചോ എല്ലാരും ചോറ് വയ്ക്കും ഇൻക്ക് ചോറ് കയ്ക്കാൻ കഴിയൂല ഇൻക്ക് വേറെ എന്ത്- ഞാൻ ദോശയോ ഓട്ടടായോ വേറെ എന്തായാലും ഞാൻ കഴിക്കും എനിക്ക് ചോറ് മാത്രേ കഴിക്കുന്ന കഴിയില്ല
നോമ്പറക്കണ നേരത്ത് വെയ്ക്കുവല്ലേ ല്ലേ ആഹ് ഞമ്മള് ഒറ്റക്കാവുമ്പോ നമ്മക്ക്ണ്ടാക്കാനും മടിയാണ്
ഞാനാ ഞമ്മള് നെയ്ച്ചോറോ എന്ത്‌ തേങ്ങാച്ചോറോ അങ്ങനെ എന്തെങ്കിലൊക്കണേലും കഴിക്കും പക്ഷെ പത്തിരി അങ്ങനെ വെല്ലാതാണ്ട് പോവൂലാ കൊറച്ചൊക്കെ പോവും നല്ലൊരു സാധ ചോറ്ണ്ടല്ലോ നമ്മള് കറിയും കുട്ടി അങ്ങനെ ഇന്നോട് കഴിയൂല്ലാ
അത് നോമ്പൊറക്കണ നേരത്ത് വെയ്ക്കൂലാമ്മക്ക്
ആഹ് അതൊരു ഗതികേടാ നമ്മള് പച്ചക്ക്ന്നും പോലെ
ഉം ഉം ഉം കുട്ട്യേളൊക്കെ
കുട്ട്യേളെക്കെ ഓളെ ഉപ്പച്ചീൻ്റെടുത്ത് ആക്കിക്കാ ഒറ ഒറക്ക് പറഞ്ഞ സാന ഇന്നിട്ട് ഓല് രണ്ടാളും പെരും കരച്ചില്
ആഹ് ആഹ് ഇന്ന് സ്കൂളൊന്നുല്ലല്ലോ ല്ലേ
സ്കൂളില്ലാ ഇന്നും നാളെയും ഒയിവാ
ഉം ഉം പിന്നെ ചോറൊക്കെ ഉച്ചക്ക്‌ ബാക്കിള്ളോര്ക്ക് വെക്കണ്ടിയെരും നോമ്പാണെങ്കിലും ഞമ്മള് നോമ്പോറ്റ് പിന്നെ അങ്ങനാ ഏഹ്
ഏഹ് അങ്ങനെല്ലാ ഞങ്ങക്ക് പിന്നെ ഒന്നായിറ്റ്ണ്ടാക്കലാ അതന്നെ കയ്യോള്ളൂ ഇനിക്ക് പിന്നെ ആഹ് ഇൻക്ക് പിൻ
ഉം
ലൊന്നുല്ലാ ഓല് സമ്മയ്ക്കൂലാ വെയ്ന്നേരായാ പിന്നെ ഓലിക്ക് കരച്ചിലാ ആഹ് ഇമ്മണ്ട് ഇപ്പെല്ലാ
ആഹ് ആഹ്
ഞങ്ങള് ഇവിടെ വേറെ പുതിയ വീടെടുത്ത് പോന്ന് ഇവിടെയാണ്
ആഹ് ഉമ്മ തറവാട്ടിൽ വേറെണ്ടോ എളേച്ചികളൊക്കെ ഇണ്ടോ
ഉം ഇല്ല ഇല്ലാ ഞാനാ ചെറുത് തറവാട് പൊളിഞ്ഞാണ്ടാ ആടെ പിന്നെ ചുറ്റു ഭാഗം കാടൊക്കൊ ആയിട്ടെ ആഹ് ആഹ് അയൽവാസികള് കൊറ ച്ചൊക്കെ ദൂരാണ് ഇന്നാലും നമ്മക്ക് തൊട്ടയൽ ലൊക്കൊന്നുല്ലാ
ആഹ് അപ്പോ ഇങ്ങള് വേ
അവിടെ ഒന്നാവ എന്തൊക്കൊ ഒര് മനസ്സ് ആഹ് ആഹ് ഇപ്പം മുന്നുക്കൂടെ റോഡാണ് മറ്റേത് ഞങ്ങളെ വീട്ട്ക്കായിട്ട് റോഡും പിന്നെ അങ്ങനെ ആള് താമസ സ്ഥലത്തെ
ഉം നമ്മക്ക് അങ്ങനെ ആവുമ്പോ ബുദ്ധിമുട്ടാ നമ്മക്ക് ക്ക് നെറയെ ആള് വേണം അപ്പർത്തു ഇപ്പർത്തൊക്കെ ആള് വേണം എപ്പളും
വീടെന്നെയാ
ആഹ് ആളില്ലെങ്കി നമ്മക്കൊരു മനസ്സ് മുട്ടാ
ആഹ് അവിടങ്ങനെയാ ഭയങ്കര എടങ്ങേറാ കാരണം ഞാന് നല്ല ഹൈവേ റോഡിന്റെ ഒരു ഭാഗത്ത്ന്ന് വന്നതും പിന്നെ ഇന്റെ അടുത്തൊക്കെ അയൽവാസികളൊക്കെള്ളേടത്ത്ന്ന് വന്നതാ ഇവിടെത്തിയപ്പോ അയൽവാസിയാണെന്ന്ണ്ടായ ആ യാള് തൂങ്ങി മരിച്ചും ചെയ്ത് പിന്നെ ആരും ആയൽവാസി ആയിട്ടില്ലാ പിന്നെ കൊറച്ച് ദൂരെയാണ് എന്നാലും നോക് ക്കിയാ കാണും വി ക്കുന്നാലും അത്രയ്ക്ക് വെല്ല്യൊരു അടുപ്പൊ ഇത് ഇല്ലാ പോകും ഞങ്ങള് ആഹ് അങ്ങനത്തതെ ഒള്ളൂ അല്ലാതെ നമ്മള് ഇവിട്ന്നൊക്കെ എന്തെങ്കിലും ആവിശ്വത്തിന് വിളിച്ചാ വാതില് അടച്ചാ കേക്കൂലാ വാ അടുക്കളെൽന്നേ മുറ്റത്തോ ഒക്കെ ആണെങ്കിലേ കേക്കുള്ളൂ അത്രക്കര് അടുത്ത്ന്നേള്ളൂ
ക്കെ അവിടെ ആള് നമ്മളെ എടുത്ത് ആളുണ്ടെങ്കി നമ്മക്കെ ഒരു കണ്ടിട്ടില്ലെങ്കും വേണ്ടില്ലാ അവിടെ ആള് ഇണ്ടെങ്കി നമ്മ ഒരു സമാധാനം ഓന്റെ ഒച്ചയവടെ കേട്ടാൽ മതി
ആഹ് ഞങ്ങള് അടുത്ത് അങ്ങനേണീ അയാള് ഇന്നാളെന്തോ സ്വത്തിന്റെ പ്രശ്നത്തിന് തൂങ്ങി മരിച്ചു അപ്പൊ പിന്നെ അയാളും കൂടി പോയപ്പോ ഭയങ്കര എടങ്ങേറ് ഞങ്ങക്കൊരു ശല്യൊന്നും ഇല്ല ഭയങ്കര കുടിയനാന്നു പക്ഷെ പക്ഷെ ശല്ല്യൊന്നുമില്ലാരുന്നു എന്നാലും അയാളെ വീട്ടിലുണ്ടെങ്കി തന്നെ നമുക്ക് ഇവിടെ ഒരു പേടിയില്ല ഒരു സമാധാനം ഏനി
ആഹ് നമുക്ക് പേടിയ ഓല് അങ്ങനത്തെ ആൾക്കാരാണെങ്കിലും ഞമ്മക്ക് നല്ല ഇതാക്കാരു മറ്റുള്ളവരൊക്കെ നല്ല സ്നേഹരക്കാ നമുക്ക് നല്ല ആഹ്
അത് പറയും എങ്ങനെ നിങ്ങള് അവിടെ നിക്കണത് അയാൾ കുടിയനല്ലേ അങ്ങനെ ഇങ്ങനെയാണ് പക്ഷെ ഞങ്ങക്കൊരു പേടിയില്ല ഞങ്ങള് നല്ല നല്ല ബഹുമാനത്തില് നമ്മളോട് പെരുമാറുള്ളൂ നല്ലയിതീല് നമ്മള് അങ്ങനെ മോശപ്പെട്ടൊരു വാക്കോ അതൊന്നും പറയില്ല പിന്നെ ഞാൻ മരിച്ചിന് അയാള് തൂങ്ങി മരിച്ചേന്റെ തലേന്ന് വരെ അയാൾക്ക് ചായയും ഇതൊക്കെ അത് വിരുന്നാരുണ്ടായിരുന്നു അയാൾക്ക് വീട്ടിൽ ആരും ഇല്ല അയാള് ഒറ്റക്കാണ് അമ്മയൊക്കെ
ആഹ് ആഹ് ഭാര്യൊന്നും ഉണ്ടാവൂലല്ലേ ആഹ് ആഹ്
കോയിവാക്കി പോയിന്ന അപ്പൊ ഞാന് ആരൂല്ലല്ലോ അയാക്ക് കൊടുക്കാല്ലേ അപ്പൊ നമ്മുക്ക് പഠച്ചോനൊരു മനസ്സ് അപ്പൊ എനിക്കത് കൊടുക്കാന് ഒരു മടിയില്ല എനിക്ക് കൊണ്ട് കൊടുക്കാന് എനിക്ക് മടിയാ ഞാൻ ആഹ് വീട്ടി അങ്ങനെ പോകയില്ല വീട് നോക്കിയ ഇവിടു തൊട്ടടുത്തന്നെ ആഹ് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബന്റിനോട് അങ്ങനെ പത്തിരിം കറിയൊക്കെ ഉണ്ട് നിങ്ങള് ഒന്ന് കൊണ്ട് കൊടുത്താണ് ആരുല്ലല്ലോ ഉണ്ടാക്കികൊടുക്കാന് നമുക്ക് പത്തിരിക്കൊക്കെ വേറെ ഒന്ന് ഉണ്ടാക്കുമ്പോ ഓൽ ഇഷ്ടമാണല്ലോ ഓലതില അപ്പൊ ഞാൻ പറ കൊണ്ടു കൊടുത്താ എന്ന് വെച്ചാ ആഹ് അങ്ങനെ ബസ്സിൻക് തോന്നി അത് ഞാന ഞാ പത്തരിം കറിം ചെ തലേന്ന് ചിക്കൻ അപ്പന്നോട് പറഞ്ഞ് കറിയില്ലൊന്നും കഷ്ണൊന്നുല്ലാ തിന്ന് കഴിഞ്ഞാരെ പത്തിരിം കറിം ബാക്കിയായപ്പോ ഞാൻ അയിന് കൊടുക്കല്ലെത്തും തിന്നിട്ടിണ്ടാവൂലറഞ്ഞ് അങ്ങനെ കൊടുത്ത് എന്നോടറിയും കഷ്ണൊന്നുല്ലാതെ ഇഞ്ഞി കൊടുക്കാൻ എന്നാ തലേന്ന് പൊരിച്ചാ രാത്രി പൊരിച്ചതുണ്ട് എന്ന അത് കൊടുക്കാ പറഞ്ഞ് അയിനൊക്കെ കൊണ്ട് കൊടുത്ത് അയാളന്നെ പാത്രൊക്കെ കഴുകി ഞങ്ങളെ സിറ്റ ട്ടില് കൊണ്ടെന്നെച്ച് പിറ്റേന്ന്ആഹ് നേരായപ്പോത്തിന് അയാള് മരിച്ചെന്ന് കേട്ട് ഭയങ്കര
ആഹ് ആഹ്
സങ്കടം എന്തുണ്ടെങ്കിലും ഞങ്ങക്ക് തരണ എന്റെ മക്കക്ക് ഇപ്പൊ ബിസ്കറ്റും ആഹ് എന്റെ ചെറിയ എന്റെ വല്യ മരിച്ചതിന്റെ തലേ വരെ ഓൾക്ക് ബിസ്ക്കറ്റും കൊണ്ടുന്ന് പറഞ്ഞു
ആഹ് ആഹ് ഉം ഞമ്മക്ക് എപ്പളും അയലത്ത് ആഹ് അയലത്ത്
ആഹ് അവിടെ പിന്നെ ജാതീം മാതോം അങ്ങനത്തേതൊന്നും ഉണ്ടാവില്ലല്ലോ അയൽ അയൽവാസിയാളവു
ആഹ് ഞമ്മക്ക് എപ്പളും എടുത്തുള്ള അയൽവക്കക്കാരത്തന്നെ ഞമ്മക്ക് നല്ലത്
അതേ ഓലെ ഉണ്ടാവൊള്ളൂ നമ്മക്ക് എന്തെങ്കിലൊസുഖോം കാര്യൊക്കെ വന്ന ഓടി വരാനും
ഉം
ഒക്കെ ഓലെ ഉണ്ടാവൊള്ളൂ
ആഹ് നമ്മക്ക് ആരെങ്കിലൊരുവെന്നാന്ന് ആഹ് അയ്ശെരിയാണ്
ആഹ്
അപ്പങ്ങനട്ട് മാറീട്ട് ഇങ്ങനട്ട് ഇങ്ങട്ട് കേറ്റീട്ട്ണ്ടാവും ഇല്ലേ
ആഹ് എന്നട്ട് ഇങ്ങട്ട് പോന്നാ ഞാൻ പറഞ്ഞ് നമുക്ക് വീ എങ്ങനെങ്കിലും മറിച്ചിട്ടാലും വേണ്ടില്ല ആളും ഇതും ഉള്ളോടുത്തക്ക് വാണം വീട് അങ്ങനെണിങ്ങനേണ്ന്നൊക്കെ പറഞ്ഞ് ഏതാലും സമയിച്ചിങ്ങട്ട് എത്തിയതാ
ആഹ് ആഹ് ചെലോർക്ക് അത് പറ്റൂലല്ലോ ഇമ്മാർക്കും ഇപ്പാര്ക്കൊന്നും ഓല് ഓലെ നിന്ന ഭാഗത്തന്നെ നിക്കണംന്നുള്ളൊരു വാശിം കുറുമ്പൊ ക്കെണ്ടാവൂല്ലോ ചെലോര്ക്ക്
ഇമ്മാക്ക് ഇഷ്ട്ടൊല്ല പക്ഷെ ഞാൻ പറഞ്ഞിനി സ്വർണ്ണം തരണെങ്കി ഞമ്മക്കായിട്ടൊരു അധീനം വാണല്ലോ തറവാടെട്ത്താ പിന്നെ ഞമ്മക്കത്ണ്ടാവൂല ഞമ്മക്ക പറയാൻ പാടില്ല തറവാടാകുമ്പോ അമ്മളെ പേരിലാക്കാൻ പറയാൻ പാടില്ലല്ലോ ഇമ്മീം വാപ്പെക്കെണ്ടാവുമ്പോ അപ്പൊ പിന്നെ ഞമ്മക്കൊരിത് വാണെങ്കില് അപ്പൊ അമ്മക്കൊരു സമാധാനം വാണെങ്കി അമ്മളെ സ്വർണൊക്കെ എടുക്കുമ്പളേ ഇന്നത്തെ ഇപ്പത്തൊ കാലത്ത് അങ്ങനെ വാണം ഞമ്മക്കൊര് അവകാശല്ലാഞ്ഞാ ശരിയാവില്ലല്ലോ
ഉം അത് ശരിയാണ് ഞങ്ങളൊക്കെപ്പങ്ങന തന്നെ വാപ്പാടെ സ്ഥലത്തന്നെ കേറ്റിക്കണത് ചെലപ്പോ ഞമ്മക്കെന്തെലൊ ഓരോന്ന് തോന്നുമ്പൊ ഞമ്മക്കും അങ്ങനെ തോന്നും ആഹ് അതെ എന്തായാലുപ്പം ഞമ്മളെ പണ്ടങ്ങളെടുത്തിട്ട കേറ്റ്ണെ അവനാന്റെ സ്ഥല
അതല്ല അമ്മളെ പണ്ടങ്ങള് എടുത്താലും ഇന്നല്ലെ നാളെ എന്തെങ്കിലും ഒരിത് വന്നാല് പിന്നെ അമ്മക്ക് തള്ള് ഇപ്പൊ ഞങ്ങള് ഞങ്ങളെ നാട്ടിലങ്ങനൊ ഒരുപാട് കേസ്ണ്ട് അപ്പൊ ഞമ്മക്കൊരു പേടിയല്ലേ അങ്ങനൊന്ന്ണ്ട് അന്ന്പ്പങ്ങനെ ആങ്ങള ആഹ്
ഇതാവുമ്പോ ആഹ്
ഞങ്ങളവിടെന്നെ ഇങ്ങനെ സംഭവച്ചിനി പെണ്ണിന് സുഖല്ലാത്തോണ്ട് ഇങ്ങനെ പറയും ഇങ്ങള് തൽ ക്കാലം ഇങ്ങളെ പേരിലന്നെ ആക്കിയാളി പറഞ്ഞ് ഇപ്പൊ അയാള് വേറെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പംഎത്തായി ഈ പെണ്ണിന്റെ സ്വർ ണതും പോയില്ലെ അങ്ങനായില്ലേ
ആഹ് അങ്ങനെന്തെലൊക്കെ ആയ പ്രശ്നാണ് ഞമ്മള് പേടിയെന്നേണ് ഇന്നത്തെ കാലത്ത വസ്ഥേ എപ്പഴും അവനാന്ക്ക് സ്ഥലം വാങ്ങി അവനാനെന്നെ കെറ്റാണെങ്കി ഒരു കൊഴപ്പുല്ല
ആഹ് ഞങ്ങളങ്ങനെ സ്ഥലം വാങ്ങി പോന്നന്നെ പിന്നെ ഇപ്പത്തെ കാലന്ന് പറഞ്ഞാലേ വീടെടുത്ത് വരുമ്പോ അസ്വസ്വതക്കെ നമ്മക്ക് അവകാശംന്ന് പറയുന്നല്ല അവകാശ ന്ന് പറയന്നത് എല്ലാവർക്കും ഒരുമിച്ച് കൊട്ത്താ പിന്നെ ഒരാൾക്കായട്ട് കൊടുക്ക അയ്മേല് ഒരു ഇതാണല്ലോ എല്ലാ എല്ലാ മക്കളും ഒരുപോലെ തന്നെയല്ലേ
ആഹ് എല്ലാര്ക്കും ഒരുപോലെ ആണ്ട് ഇതാക്കയാണെങ്കി ഒരു കൊഴപ്പുല്ല
ആഹ് അ നിങ്ങള് ഒറ്റക്കൊള്ളു വീട്ടില് അതോ ഉമ്മീം ഇപ്പയുക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ഞാനെന്നെ ഉള്ളൂ ഞാനും ഞങ്ങളും തറവാട്ടിലല്ല ഞങ്ങൾ ചെറുത് ഞങ്ങള് തന്നെയാണ് പക്ഷെ ഞങ്ങള്ട് വേറെ കേറ്റിപ്പോന്നക്കാണ്
ഏഹ്
ഇപ്പാടെ സ്ഥലത്ത്ന്നെയാണ് തബടെ
ആഹ്
ഇബര്ഇവിടെ നാട്ടിലുള്ള ആളാണ് അപ്പം ചെറിയ മൂത്തച്ഛന് ഗൾഫ് ഓലു ഇവിടെ നാട്ടിലില്ല അപ്പോ ഓള് ഓക്ക്അങ്ങനെ എന്റെ പോലെ തന്നെയാണ് അപ്പോ ഓൾക്ക് രണ്ട് കുട്ടികളും ഒറ്റക്കുവാണ് ചെറിയ കുട്ടികള് അപ്പം ഓക്ക് പേടിയ അപ്പൊ മ്മീം
മഴാകുമ്പോത്തിന് അവിടെ പോ വീടാണെങ്കി പറ്റഅങ്ങത്തിന് പൊളിഞ് ഇപ്പ ഇപ്പം പൊളിഞ് വീഴല് തുടങ്ങി ഓടെ അപ്പോത്തിന് മഴ ആകുമ്പോത്തിന് പെട്ടെന്ന് വിചാരിച് പണിയൊന്നും തീർത്തില്ല ഞങ്ങള് അടുപ്പും നെല ഫ്ലക്സ് വിരിച്ച് ജനാല വാതില ക്ണ്ട വെ വെച്ച്ക്കാണ്ട് ഒരു ബാത്റൂം ഹാള്ത്ത ഒരു ബാത്റൂംണ്ടാക്കി അതുപോലെന്ന കിചന്റെ അടുപ്പ് മാത്രേ ഇതാക്കിട്ടുള്ളൂ റേക്ക് ഒക്കെ ഒന്ന് ഒട്ടിച് അങ്ങനെ
ഉം ഞങ്ങളും അങ്ങനെ തന്നെ ഇരുന്ന്ക്ക്ണ് നിലമ്പണി ഇഞ്ഞും കൈയാണ്ട്, സിറ്റ ഔട്ടും കാണ് ണ ഭാഗക്കെ സി സിറ്റോട്ടും അടക്കളയും ത പെറ്ത്തും ഉള്ളിലൊക്കെ ഓരോ ബാത്റൂം നേരാക്കിട്ട് അങ്ങനെ ഇര്ന്നക്കെന്നെ പണികൾ ഇ ഞ്ഞുണ്ട്.
എന്നാ ശരി എന്നാല് ഓക്കെ ഞാൻ പിന്നെ വിളിക്കണ്ട് അ ആ